ഹലോ
ആഹ് കേക്കാല്ലേ?
കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്നെ വിശേഷംൊക്കെ! എന്നടക്കമായിരുന്നു? ആ
ഇങ്ങനെ കിടക്കാണു. ഇത ഇപ്പോ പണിയള
ആ് ഞാനും അതെ, ഇപ്പ ചോറ് കഴിച്ചുള്ളൂ ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് റെസ്റ്റ് എന്നെ ക സ്പെഷ്യല് ശനി ഞായറാഴ്ചയായിട്ട്
ഇല്ല ഞായറാഴ്ച ആഴ്ച്ച സ്പെഷ്യല ഒന്നും ഉണ്ടാക്കലില്ല.
ആ.. ഞങ്ങൾക്ക് ഇവിടെ നേരത്തെൊക്കെ ഞായറാഴ്ചയായിരുന്നു സ്പെഷ്യലി മേടിക്കുന്നത് ഇറച്ചി മേടിക്കുന്നത്. ഇപ്പൊ പിന്നെ നമുക്ക് തോന്നുമ്പോ തോന്ന്പോ നമ്മൾ ഇറ മേടിക്കൂലോ, ഇന്ന് പക്ഷേ ഇറച്ചിയില്ലാട്ടോ. ഇന്ന് നാടൻ കറികളായിരുന്നു മൊത്തം.
ആ ഞങ്ങൾക്കൊന്ന് കുമ്മളങ്ങക്കറി, പിന്നെ മീൻ വറുത്തത്. പിന്നെ മോദിജി എന്നീ തണ്ട ഉപ്പേരി വെക്കൂലേ!
മുതിരെ?
തെണ്ണിത്താണ്ടം
അതന്നെതുണ്ടാ
അത് അങ്ങനെ ചോയ്ച്ച ഇച്ചു അറീല. അങ്ങനെ വെള്ളപ്പിണ്ടി പോൽത്തെ
ആഹ് വാഴപ്പിണ്ടിയാ മറ്റേ വാഴയുടെ ഉള്ളിലുള്ളത്. ആഹ് ആഹ് അതിന് എന്നെന്ന പറയുന്ന അവിടെ? എണ്ണിത്തണ്ട് അതിനെ എന്തെന്ന എണ്ണിത്തണ്ട് ആ ഞങ്ങള് ഇവിടെ വാഴപ്പിണ്ടിന്ന പറയാ.
ആഹ് അത് മുതിരിം കൂടെ വക്കലുണ്ടോ?
ആഹ് മുതിര ഇവിടെ അങ്ങനെ വെക്കലില്ല.
ല്ലേ
ആഹ് ആഹ് ആഹ് അതും ഏഹ് പയറും വയ്ക്കും വെള്ളപ്പയറില്ലേ.
ആഹ് ആഹ് ആഹ്
വൻപയറ് അതും വെക്കും ഉം പിന്നെ
ല്ട്ടോ
ആഹ് അത് രണ്ടും പാട മിക്സ്യ്തിട്ട് വെക്കും. പിന്നെ വാഴ പ്പിണ്ടി തന്നെ എഹ് ഇണ്ടാക്കും.
ആഹ്
ആഹ് അങ്ങനെ ഇണ്ടാക്കും അല്ലാതെ മുതിര അങ്ങനെ മേടിക്കലില്ല നമ്മള് ഇവിടെ. എൻറെ ഞാൻ മുതിര കഴിച്ചേക്കുന്നത് ഞാൻ ജോലി ചെയ്തോണ്ടിരുന്ന സമയത്ത് ഹേ ഒരു തൃശ്ശൂരുകാര് അങ്കമാലി ആ ഭാഗത്തുള്ളവരുണ്ടായിരുന്നു. അപ്പം അവരിങ്ങനെ മൊ വാഴപ്പിണ്ടിം ഏഹ് വാഴപ്പിണ്ടി അല്ല മറ്റേ വാഴക്കൂമ്പില്ലേ വാഴച്ചുണ്ട്ന്ന് പറയണേ അതുംഏഹ് ഈ മുതിരയും കൂടെ വേവിച്ചു കൊണ്ട് തന്നിണ്ട്.
ഏഹ്
മക്കള് വയങ്കര സൗണ്ടല്ലോ
ആഹ് ഓല അപ്പുറത്ത് റൂമില് കളിച്ചേൻ വിട്ന്നാട്ടിയതാ അങ്ങട്.
ഏഹ് ഇവിടെ അഹ് മിറ്റത്ത്റങ്ങി കളിക്കുവ ന്നപ്പൊ ആഹ് നല്ലായിട്ട് ങ്ങനെ കേക്കുന്നുണ്ട്. ആഹ് ഇപ്പൊ ശെരി
അഹ് ഓലു നിർത്തിക്കാണെങ്കി ഇപ്പ തുടങ്ണ്ടാവും.
അ ഹാ എത്ര ആൾക്കാരുണ്ട്?
നാലാള് ഒരാള് ഉം ഒരാള് ആറാം ക്ലാസ്സിൽ പഠി ക്ക് ഒരാള് നാലാം ക്ലാസ്സി പഠിക്ക രണ്ടാള് യു കെ ജില് ടിൻസ് ആണ്.
ആ ഹാ ആഹ് കൊള്ള അവര് ഐഡന്റി ക്കിലാണോ ഒരേപലേണോ ഇരിക്കുന്നേ?
നമ്മക്ക് വീട്ടാർക്ക് തോന്നും വ്യത്യാസംണ്ട്ന്ന് പൊർത് ന്ന്ള്ളകെ ആൾക്കാാര് കാണുമ്പോ ചോയ്ക്കുംങ്ങക്ക് വരെ തിരിച്ചറിയോന്ന്?
ആഹഹ് എന്തെങ്കിലും വ്യത്യാസോക്കെ ഉണ്ടോ പുറത്തുള്ളവർക്ക് മനസ്സിലവാൻ പാഗത്തിന്?
തടിയിലൊക്കെ വ്യത്യാസം തോന്നുണ്ട്
ആഹ് ആഹ് എന്റെ മോന്റെ ക്ലാസ്സിലും ഉണ്ട്. എന്റെ മോന്റെ ക്ലാസ്സിലുണ്ട് രണ്ടു പേര് അവര് വന്നിട്ട് ഇപ് പ്പം എഹ് എൽ കെ ജി മുതൽ അവരെ കാണുന്ന അതുകൊണ്ട് ഇപ്പ ഇവർക്ക് അറിയാം. ഇവര് ആരാണ്. നേ ആദ്യത്തെ സമയത്ത് അറിയില്ലായിരുന്നു എന്നോട് അ ഇവന് വയങ്കര അതിശയായിരുന്നു. പവൻ എന്നോട് പറയും ഉമ്മി ഒരേ പോലെ ഇരിക്കുന്ന രണ് ആൾക്കാരുണ്ട് ഉമ്മി എന്റെ ക്ലാസ്ൽ എന്ന് പറഞ്ഞിട്ട് ഓരെ ഒരാളുടെ പേര് ഇസന്നും ഒരാളുടെ പേര് സിയാന്നും പക്ഷെ എനിക്ക് ഇവരെ ആരാന്ന് അറിയില്ലാന്ന് പറയും ഇപ്പൊ പക്ഷെ അറിയാം ഇപ്പൊ അവർക്ക് ഏകദേശം അറിയാം
എത്രയിലെത്തി
ഇപ്പൊ രണ്ടാം ക്ലാസ്സിലെത്തി. ഒരു മൂന്നാല് കൊല്ലം ആയല്ലോ കാണുന്നു അതിന്റെ ഇത് ണ്ടാ തോന്നുന്നു അവരെ അറിയാം. ഇപ്പ എനിക്കും ഏകദേശം മനസ്സിലാവും ട്ടോ അങ്ങനെ അവര് പിന്നെ രണ്ട് സീറ്റിലായിരിക്കുന്നേ ഒരുമിച്ചല്ല ഇരിക്കുന്നേ ഇപ്പം വീടിന്റെ അടുത്തല്ല എന്റെ കസിൻ ന്റെ വീടിന്റെ അടുത്താ അപ്പൊ എനിക്കും നമുക്ക് സ്കൂളിൽ ഇങ്ങനെ ചെന്ന് കഴിയുമ്പോ അറിയാം പിന്നെ ഇവരിങ്ങനെ പറയൂലോ ക്ലാസ്സിലെത്തെ വിശേഷങ്ങളൊക്കെ പറയൂലോ
ആഹ ആ
അപ്പൊ ക്ലാസ്സിലത്തെ കുട്ടികളെയൊക്കെ നമുക്ക് അറിയാം പേര് പറഞ്ഞു എല്ലാരും പരിചയാ ചെന്ന് കഴിഞ്ഞ് ഒന്ന് കണ്ടാ മതി. ഉം ഉം കൊള്ളാം. ഏഹ്
മീറ്റിങ്ങിനൊക്കെ പോവാറില്ലേ
ഓ മീറ്റിങ്ങോ എൽ കെ ജി, യു കെ ജിയില് ഞങ്ങൾക്ക് എന്നും ഓരോ ഡേ ആയിരുന്നു. റെഡ് ഡേ ഓറഞ്ച് ഡേ ഏ ഗ്രീൻ ഡേ യെല്ലോ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിന്റെ പുറമേ കൊറ അതല്ലാതെ മറ്റേ ഡോക്ടേഴ്സ് ഡേക്ക് പ്രഷ് സെലിബ്രേഷൻ ചിൽഡ്രൻസ് ഡേക്ക് സെലിബ്രേഷൻ അങ്ങനെയൊക്കെള്ളൂ അപ്പം എൽ കെ ജി യു കെ ജിയിൽ കൊച്ചിനെ ചേർത്ത് കഴിഞ്ഞാൽ കൂടെ പേരൻറും കൂടെ എന്നും തന്നെ സ്കൂളിൽ പോണ്ടെ അവസ്ഥയാ അങ്ങനെ എൽ കെ ജി, യു കെ ജിയില് ശരിക്കും നമ്മള് പോണം. അവര്ടെ എടു തേക്ക്. നിങ്ങക്ക് അങ്ങനെയുണ്ടോ സ്കൂൾല്. നിങ്ങക്ക് പോണോ ഇങ്ങനെ സ്കൂൾലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോണോ.
മ്മടെ ഞാൻ പക്‌തി ഒള്ളു ഇട്ട കേട്ടത് ഇപ്പൊ കൊറച്ചു നേരമായിട്ട് ഒന്നും കേട്ടില്ല പറയണത്.
ആണോ ആഹ് ആ എനിക്ക് കേക്കായിരുന്നു പക്ഷെ. ഇപ്പൊ കേക്കാവോ.
ആ ഇപ്പൊ കേക്ക എടക്കെടക്ക് ങ്ങനെ ഒരു ശബ്ദല്ലാത്ത
ഇവടെ റേഞ്ച് ഉണ്ടല്ലോ.
ഇന്ന് ഇവട്ത്തെ
ആ് ഇവ്ടെ ഞാന് വൈഫൈയിലാ കോള്.
ഏഹ്
ആഹ്
ഇവിടെ ഞങ്ങൾ താഴ്ത്തെ റൂമിലേയിരുന്നു അപ്പൊ ഞങ്ങളിപ്പോ അവ്ടെ ഞങ്ങള് വല്യമ്മ വന്നിട്ടുണ്ട്. അത് പിന്നെ താഴ്ത്ത റൂമില് വെല്ലിമ്മീണ് അപ്പൊ ഞങ്ങൾ മേലെക്ക് കേറിക്ക്ണ് മേല കൊർച്ച് റേഞ്ച് കമ്മിയാണ്.
ആഹ് അതായിരിക്കും പണിയൊക്കെ തീർന്നോ ഇനി ഇപ്പൊ ഇന്ന് അത്താഴമൊക്കെ വെക്കണോ ഇനി.
ഇല്ല ഒന്നായിട്ട് വെക്കലാണ് രാവിലെ കഴിയും ഉം.
ഉം ഞങ്ങൾ ഇന്ന് ഞങ്ങക്ക് ഇനിപ്പൊ ചോറ് വെക്കണം ഞങ്ങള് ചോറ് രണ്ടു നേരം വെക്കും. പിന്നെ കറീ ഏഹ് ഇപ്പൊ ഉച്ചക്കത്തെ കറി കുറച്ചൊക്കെ ഇരി പ്പ്ണ്ട്. പിന്നെ വൈകിട്ടത്തേക്ക് കുറച്ച് പോട്ടി മേടിച്ചിട്ടുണ്ട്. അപ്പ ഇനീപ്പൊ അത് നന്നാക്കി വെച്ചേക്കുന്ന ഇനി ആ അത് നന്നാക്കി വെച്ചതാ ഇനി അതൊന്ന് ഇണ്ടാക്കണം പിന്നെ ഇന്ന് ഞങ്ങക്ക് പള്ളീല് ദിക്റൂംണ്ട് അപ്പ ഇനി പ്പെഹ് എങ്ങനെയാന്നറിയില്ല അപ്പ നമ്മക്ക് ഭക്ഷണണ്ട് അവിടുന്ന് ഫുഡ്ണ്ട്. ചോറ് കിട്ടും അപനിപ്പൊ ചോറ് വെക്കണോ. ആഹ് ഇനിയിപ്പൊ വെക്കണോ ഇല്ലയോന്നുള്ളത് ഉമ്മിച്ച ഒന്നും പറഞ്ഞില്ല എന്നാച്ചാ അനിയൻ ഏഹ് എന്റെ അനിയൻ മറ്റേ ഹിഫ്ള് പഠിക്കാൻ പോയെ ക്ക്‌വേ. ദറസിലാ അപ്പ അവനിപ്പ വന്നിട്ടുണ്ട് പക്ഷെ നാളെ രാവിലെ ആള് പോവും. അപ്പ അവന് കഴിച്ചേച്ച് പോണെങ്കില് ഏഹ് ഇന്ന്പ്പൊവ രാത്രി വെക്കണോല്ലോ
ആഹ് ആഹ്
അപ്പ അതോണ്ട് വെക്കാം. ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന് അവനും ആ മാസത്തിലേ ലീവാള്ളേ
ആഹ് മാസത്തില് രണ്ടൂസൊക്കെണ്ടാവൊ?
ആഹ് മൂന്നൂസൊക്കെ ഇണ്ടാവും. ച്ചെല ആഹ് ഇതിപ്പം വെള്ളിയാഴ്ച വി ട്ടു ശനി, ഞായർ, തിങ്കള് നാളെ രാവിലെ ഒമ്പതര യാവ്മ്പോത് നും ചെല്ലണം.
ആഹ് അങ്ങനെ.
അഹ് നമ്മടെ ഇവ്ടുന്ന് അടുത്താ ഒരു ഒരു മണിക്കൂർ ഏഹ് ദൂരൊള്ളൂ.
ആഹ് അത്രേള്ളൂ.
പ്പ പിന്നെ രാവിലെ പോയാമതി.
ആഹ്
പോണം അഫം അങ്ങനെ കൊറെ പണികളും കൂടെ ണ്ട് ഇനി. എനിക്കിനി പറ്റ്ലാ രാവിലേ മുതലേ ഓരോ പണിയാ യിരുന്നു. അതോണ്ട് ഞാനിപ്പോ കുറചേരം റെസ്റ്റ് എടുത്തതാ കഴിച്ച പാ ത്രങ്ങളൊക്കെ എല്ലാരേ കൊണ്ടൊക്കെ കഴിപ്പിച്ച് വച്ചിട്ട് ഉം എല്ലാർക്കും വീതം വെച്ച് കൊടുത്തു. വയർവേദനയല്ലാ ഞാനേ പ്രഗ്നന്റാ. അപ്പൊ ഇപ്പൊ ഏകദേശം ലാസ്റ്റ് സമയായി ഏ അന്നേരം. ആഹ് പ്പെനിക്കിപ്പെ. രാവിലേ മുതൽ ഭയങ്കര നടുവിന് വേന അഎന്നാച്ചാലെ വെയില് ണ്ടായിരുന്നില്ലല്ലോ അപ്പം. ആഹ് തുണിയെടുത്ത് വിരിച്ചിട്ടു. കൊറേ ഇന്നലെയൊക്കെ ഒട്ടും വെയിലില്ലായിരുന്നു അപ്പൊ ഇന്നിപ്പൊ വെയില് കണ്ടോണ്ട്. ആ ഈ വെല്ലാ പണിയും കൂടി ഇങ്ങനെ ആയി കഴിഞ്ഞപ്പഴേ എൻക്ക് പറ്റില്ലാണ്ടായി. അന്നിട്ട് പിന്നെ ഞാനിപ്പം. ഇപ്പ കൊറച്ചേരം കെടക്കാന്നും പറഞ്ഞ് എടയ്ക്ക് ഓരോന്നു ചെയ്തോണ്ടിരുന്നേന്റെടയ്ക്ക് കൊറച്ചേരം വന്ന് കെടന്നു. അത് കഴിഞ്ഞ്പ്പൊ കാ കഞ്ഞികുടിയൊക്കെ കഴിഞയ്ഞ്ഞപ്പ പാത്രം എല്ലാർക്കും വീതം വെച്ചു കൊടുത്തു. ഹും അനിയ രണ്ടനിയന്മാര്. രണ്ടനിയന്മാരുണ്ട് ഹസ്ബൻ്റുണ്ട് വ വല്യാ വയുണ്ട് ഉമ്മച്ചി ജോലിക്ക് പോയേക്കുവാ. അപ്പം ഉപ്പാനേം കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ലാലോ. ഉമ്മച്ചി കടേല് ഇവിടൊരു കടേല് പോവാ.
ആ അമ്മായിമ്മന്നല്ലെ അതോ സ്വന്തം വീട്ട്
അ അല്ല ഞാൻ സ്വന്തം വീട്ടിലാ ഇപ്പം ഏ അ പ്പഅന്നേരം ആ ഉപ്പാനേം കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ലാലോ വല്യാപ്പാനേം കൊണ്ട്. അപ്പ ബാക്കി ചെറ്ക്കന്മാര് മൂന്നു പേർക്കും വീതം വെച്ച് കൊടു ത്തുകുറേച്ചെ പാത്രങ്ങള് അപ്പൊ ഓരൊ ഇക്കാക്കും കൊടുത്തു ഹസ്ബൻ്റും ണ്ട്. രാവിലെ കാപ്പി കുടിച്ചേൻ്റൊക്കെ ഹസ്ബൻ്റ കഴുകി ഈ അപ്പെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് തന്നെ കഴികിപ്പിക്കണേ മോശല്ലേ പാവല്ലേ അപ്പൊ ഞാൻ ഇവ എല്ലാരേം കൊണ്ട് ചെയ്യാൻ പറഞ്ഞു അപ്പന്നിട്ട് എല്ലാരും ചെയ്തു വന്ന് ന്ന്ട്ട് ഞാനിവിടെ വന്ന് കെടക്കുവാ എനിക്ക് എന്തോ എനിക്ക് വയറൊക്കായിട്ടാന്ന് തോന്നണു എനിക്ക് ഭയങ്കരായിട്ട് പൊറത്തിന് ഭയങ്കര വേദന
ആഹ് എന്നാ ഡേറ്റ് പറഞ്ഞക്കണ്
ഡേറ്റ് ഓഗസ്റ്റിലാ പക്ഷെ ഇത് ചെലപ്പോ ഈ മാസം ലാസ്റ്റോ അങ്ങനെന്തേലൊക്കെ ആയിരിക്കും
ആ ഡേറ്റ് പറഞ്ഞാ അവിട്ക്കങ്ങണ്ട് എത്തൂല അധികം പക്ഷെ
ആഹ് ഇതിപ്പോ രണ്ടാമത്തെയ അപ്പ അതോണ്ട് എനിക്ക് തോന്നണില്ല ഇത്തവണ അങ്ങനെയൊന്നും എത്തുന്ന് കഴിഞ്ഞ തവണ എനിക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പ്രശ്ന പ്രശ്നങ്ങളൊന്നുല്ലായിരുന്നു ഞാൻ ലാസ്റ്റ് സമയം വരെ പണ് അത്യാവശ്യം വീട്ടു പണിയൊക്കെ ചെയ്യുവായിരുന്നു പക്ഷെ ഇത്തവണ എനിക്ക് പറ്റണില്ല ഇപ്പോഴും പണി ചെയ്യും പക്ഷെ ക്ഷീണം കൂടുതലാ വേദനയൊക്കെയുണ്ട് പിന്നെ നമ്മള് ഇച്ചിരി കൂടെം വണ്ണോക്കെ വെച്ചല്ലോ പിന്നെ പണ്ട് ത്തൊരു ആരോഗ്യല്ലല്ലോ അതോണ്ടൊക്കെയാന്ന് തോന്ന്ണു
ആ അല്ല അമ്മ മ്മാക്ക് എന്ത് ജോലിയാന്ന പറഞ്ഞെ തിരുമ്പിട്ടക്കാണെ അത് പച്ചേണേ പ്പൊ തോരട്ടട്ടല്ലെള്ളു ബ്ള് വന്നേക്കണ് ആ ബഷീർദിനല്ലേ അപ്പൊ അയിന് ഈ പെങ്കുപ്പായിടൂലെ നമ്മള്
ഏതാ
ബഷീർദിനല്ലെ ഇന്ന് ആ അപ്പൊ അയിന് നമ്മള് വെല്ലിമ്മാരെ കുപ്പായൊക്കെ ഇടൂലേ ആ അപ്പൊ ഞാന് ഇന്നലെ ആ അ ഇന്നലെ ഞാൻ വീടിയോ എടുത്തു അപ്പോഅത് കയിഞ്ഞട്ട് ഞാനിന്ന് തിരുമ്പി ഇട്ട് അപ്പ ഇന്ന അയൽവക്കത്തെ താത്ത വന്നട്ട് ചോയി
വന്ന് ചോയ്ച്ചേ
ആ അപ്പൊ ഞാനിപ്പ തിരുമ്പി തോരട്ടിട്ടുള്ളൂ ആ അതെ അതെ
പാത്തുമ്മയാവാൻ വേണ്ടിയിട്ടൊ.
ആഹ് ആഹ്
മ്മ് ഈ നമ്മള് ലാസ്റ്റ് സമയത്ത് നമ്മളെ ഈ പ്രെ ഏഹ് പ്രെഗ്നൻസിയുടെ ലാസ്റ്റ് സമയത്ത് ഈന്തപ്പഴം കഴിക്കുന്നേന് കൊഴപ്പമില്ലല്ലോ.